കേൾക്കാൻ പറ്റില്ലേ?
ആ, കേൾക്കാനൊക്ക പറ്റിനുണ്ട്.
മഴ ണ്ടോ? മഴ പെയ്യണ ണ്ടോ?
മഴ പെയ്യിണ്ട് സൗണ്ട് ഉണ്ടോ?
ചെറിയ സൗണ്ട് പോലെ, അങ്ങനെയൊന്നുംല്ല ചെറുതായിട്ട് ഇങ്ങനെ തോന്നി.
ഞാനവിടെങ്ങനെ ആ, അപ്പുറത്തെെ നമ്മള തന്നെ പറമ്പ് ചെറിയ കൊറെ പറമ്പ് പററയാനൊന്നുല്ലാ ചെറിയൊരു കണ്ടം അവിടക്ക ഇങ്ങനെ അവിടെങ്ങനെ നോക്കിരിക്ക. അവിടെ താറാവുണ്ട് അപ്പൊ അതെങ്ങനെ നോക്കിയിരിക്കാ.
താറാവിനെക്കെ വളർത്തുന്നു ണ്ടോ?
ഞാൻ വളർത്തണി ല്ല.
ഉം. പിന്നെ ആരതാ?
ആള് പെട്ടന്ന് നോക്കും.
ഏ.
ഹസ്ബൻഡിന്റെ ണ് എനിക്കിഷ്ടല്ല. ഇങ്ങനത്തെ സാധനങ്ങള വന്ന് പെറ്റ്സ് ആ, വീടിന് പുറത്ത്
ആ, പെറ്റ്സ് എയിനെ ഇഷ്ടല്ല. പെറ്റ് സിനെ എയിനിം ഇഷ്ടല്ലെ ചോദിക്കാ.
ഇല്ല, വിട്ടിൽ അങ്ങനെ ത്തെ സാധനത്തിനെ വളർത്തിയാൽ
ആ.
എന്താ കോഴിയൊക്കെ ആയാലും അവർക്ക് മുട്ട ഇടാനുള്ള സ്ഥലത്തൊന്നും ഒരു
കോഴികൾ മുട്ടക്കെ കറക്റ്റ് ഇടൂല്ലേ?
ആ, അത് കൊഴപ്പില്ല. കോഴികൾ മുട്ടക്കെ കൂട്ടില് ഇടൂലേ.
ഇവിടത്തെ കോഴികൾ മുട്ട ഒന്നും കൂട്ടിലിടൂല. സൺസൈഡ് മലൊക്കെ ഇടുക.
അതാ അപ്പൊ പൊട്ടിച്ചാടുലെ.
പൊട്ടിച്ചാടും. എനിക്ക് ദേഷ്യം അതേപോലെ നമ്മള് ഹരിതകർമ്മസേനക്ക് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇട്ട് ചാക്കിൽ വെക്കൂല്ലേ, അത് ഞാനിവിടെങ്ങനെ ആ, അതില് പോയിടും. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം ഒന്നേ ഉള്ളൂ വെറൈറ്റിക്ക് അതിന് മതി.
എനിക്ക് അങ്ങനത്തെ സാനത്തിനോടൊന്നും ഇഷ്ടല്ല താറാവ് മുട്ടയക്കെടും.
കൊറെയുണ്ടോ ഉം അല്ല ഈ താറാവിനൊരു വൃത്തിയേടാണല്ലേ സംഭവം.
സത്യം പറഞ്ഞാ നല്ല വൃത്തികേടാ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ ബഫലോഗ്രാസൊക്കെ.
ആ.
ഇണ്ടാക്കിയിരുന്നല്ലോ അത് ഫുള്ള് ഞാന്. ആൾക്ക് അതിനൊന്നും പൈസ ചെലവാക്കണ ഇഷ്ടല്ലന്നിട്ട് ഞാൻ അമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചാ പൈസനോട് അങ്ങനെ. ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല ഭംഗി ഇണ്ടായിരുന്ന്. എന്നിട്ട് പിന്നെ ഈ താറാവിനെ കൊണ്ടുവന്നപ്പോ. മുറ്റം അങ്ങോട്ട് പഴേ മുറ്റാക്കിയാണ്ട് തന്ന്.
ആഹ് താറാവിനെ താറാവ് പറ്റൂല. താറാവിനെ പറ്റൂല ആഹ് കോഴികൾ അങ്ങനത്തെ പ്രശ്നം. ഇഷ്ട്ടല്ലട്ടോ എനിക്ക് താറാവിനേം എനിക്കിഷ്ടല്ല അത് പിന്നെ ചെറിയ കുട്ടികളാകുമ്പോ നല്ല രസം കാണാൻ. വെലുതായി കഴിഞ്ഞാൽ പിന്നെനിക്ക് ഈ മഴക്കാലൊക്കെ ആയാല് ആക നനഞ്ഞ് തൂവലൊക്കെ.
ആഹ് ഒട്ടിയിട്ട് കാണുമ്പോ തന്നെ ഒരു വൃത്തികേടാ.
ഇവിടെ പൂച്ചണ്ടായിര്ന്ന് ആഹ് പൂച്ച ഉണ്ടായിരുന്നു വാങ്ങിയ പൂച്ച.
ആഹ് ഭയങ്കര ഭയങ്കര വൃത്തികേട് തോന്നും. റേഞ്ച് ഇങ്ങനെ മുറിയുന്നുണ്ട് എടക്ക് ഇങ്ങനെ കാറ്റ് അടിച്ചിട്ട് എങ്ങനെ.
ഹലോ, കാറ്റും എല്ലാം കൂടെ ഇണ്ടാവാൻ പറയാം എങ്ങനാ പറഞ്ഞ പൂച്ച.
ആഹ് ഇവിടെ പൂച്ചനെ വാങ്ങിയിരുന്ന് പൂച്ച ഉണ്ടായിരുന്ന്. കൊറെ തൊപ്പൊക്കെള്ള പൂച്ചല്ലേ വളർത്തണ പൂച്ച ഉം. അത് ആദ്യം ഒന്ന് വാങ്ങി അത് വാങ്ങി കൊറേ. കുറച്ചൊക്കെ സമയായി നമ്മളോട് ഒരു ഇടപഴകിയൊക്കെ നിന്നപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ട്ടൊ കാരണം അത്ങ്ങനെ അകത്തോ അകത്തിലല്ലോ നടക്ക.
ആഹ്, ആഹ്.
അപ്പൊ പിന്നെ അന്നൊക്കെ മക്കള് കുറച്ച് ചെറുതാ അപ്പം ഈ രോമൊക്കെങ്ങനെ. എത്ര നമ്മള് ശ്രദ്ധിച്ചാലും രോമം കൊഴിയും അപ്പൊ മക്ക നമ്മൾ വയറ്റിലെത്തിയാൽ പറയുലെ വയറുവേദന. ക്കെണ്ടാവുംന്നൊക്കെ. അപ്പൊ ഇൻക്ക് ഭയങ്കര ഇതായ്ര്ന്നു പിന്നെ നമ്മളിങ്ങനെ അറ്റാച്ച് ടായി വെരും. അത് പിന്നെ പെട്ടെന്ന് എന്തോതില് ചത്തു പോയിട്ടോ.
ആഹ്.
ചത്തു പോവുമ്പം മ്മക്ക് ഭയങ്കര വെഷമാ പിന്നെ ആള് വേറെ കൊണ്ട്‌വന്ന് വേറെ കൊണ്ടുവന്ന് അയ്ന് മൂ മൂന്ന് മക്കള്ണ്ടായി.
ആഹ് ന്നട്ടാ മക്കള കൊട്ത്തോ?
ഏഹ് ഞങ്ങള്പിന്നെ ഒന്നും കൊടുക്കാറില്ല അങ്ങനെ പൈസണ്ടാക്കൂല ഒക്കെ ഞങ്ങളതന്നെ.
ന്നട്ട് പൂച്ച്യോ.
അപ്പന്താച്ചാല് ഈ പൂച്ച ഭയ പക്ഷെ ആ പൂച്ച ഭയങ്കര അറ്റാച്ചിഡേര്ന്നിട്ടോ അയ്ലൊരു. പൂച്ച ഞാനിങ്ങനെ വീഡിയോസൊക്കെ എട്ത്തിണ് ഞാ അയച്ചെര്ന്റ് അതിങ്ങനെ ന്നമ്മളെവിടിര്ന്ന് ഞമ്മള അമ്മള വേക്കില് അമ്മളിങ്ങനെ വിൾച്ചാല് നമ്മളെട്ത്ത് വന്ന് ന്നമ്മള മടീലിരിന്നിട്ടിങ്ങനെ നമ്മളങ്ങനെ.
ആ.
അങ്ങനെത്തുര് ഒരുമ്മിര്ക്ക്യൂലെ.
ആഹ്, ആഹ്, ആഹ്.
അങ്ങനാക്കുമ്പ ഭയങ്കര ഇതേര്ന്നു പക്ഷെ അയ് അയ്ന് എന്താ പറയാ അതിനെ പറ്റ് പെട്ടെന്ന് എന്തോരു അത് മാത്രായി പിന്നെ ബാക്കിയൊക്കെ എന്തൊക്കോ അസുഖങ്ങള് വന്ന് അങ്ങനെക്കെങ്ങനെ പോയി. പിന്നെ അത് മാത്രായി. അപ്പം ഭയങ്കര അറ്റാച്ച് ടായി ഞാനും അതേറ്റ്ട്ടോ.
ആഹ്.
പിന്നെ അത് അതിനെന്തോ. അത് രണ്ടീസം കാണാതായി പിന്നെ അയ്നെ കൊറെ തെര്ഞ്ഞോക്കിട്ടൊന്നും കണ്ടില്ല. പിന്നെ കൊർച്ചയ്ഞ്ഞപ്പം അത് ചത്ത് കെടക്കണ കണ്ട്. അപ്പമ്മക്ക് മ എന്താ പറ്റ്യേ അറീല അവിടെ ഒരു തൊടൂല് ചത്ത്. കെടക്കണണ്ട് അപ്പൊ ഭയങ്കര വെഷമായി സത്യം പർഞ്ഞാല് എന്താ പർയാ അ പൂപ്പമ്മളെഅത്യാവശ്യം അറ്റാച്ചിഡ് ആയിര്ന്ന് ആഹ് ഓരു ആഹ് പൂ ച്ചകള്ന്ന് പറയുമ്പോ ഭയങ്കര സ്നേഹാണ് ഓര്ക്ക്.
ആഹ്, ആഹ്.
അപ്പൻക്ക് ആഹ് അപ്പൻക്ക് ഭയങ്കര വെഷ്മായി പോയി. പിന്നെ കൊറെ ലൗവ് ബേഡ്സും ഇതൊക്കെണ്ടായ്ര്ന്നേ.
അഹ് ലൗവ് ബേഡ്സൊക്കെ രസാണ് കാണാന് പക്ഷെ എന്താറ്‌യൊ ഹസ്ബന്റ് ഇൻക്ക് തോന്ന്ണെ ഭയങ്കരെ ട്ട് ഇങ്ങൻത്തെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടള്ളാളാ തോന്നണ്.
ഭയങ്കര ഇഷ്ടാണ് പോത്ത് വാങ്ങി തെര്റ്റെ ആട് വാങ്ങി തെര് റ്റെന്നൊക്കെ ചോയ്ക്കും അപ്പൊ ഞാ പറയും ഇ ആഹ് ഇവിട്ക്ക് കട്ത്തണ്ടാന്ന് പറയും ഞാന്.
ഉം പോത്താ പോത്തും ആടൊക്കെ എങ്ങനെ കൊണ്ടട്ക്ക.
ആ, ആ അല്ല ആൾക്ക് പർഞ്ഞാ മതി ആള് ഭയങ്കര എന്താ പറയാ അത്യാവശ്യം നല്ലോണം പണിയെട് ത്ത് കൊയങ്ങി വെര്ന്നോണ്ടേര്ക്കും ഭയങ്കര ക്ഷീണാണാൾക്ക്.
എന്നിട്ട് പിന്നീ പോ ത്തും ആടക്കെണ്ടായ നമുക്ക്മ്മളെ വീട്ടിലോ അല്ലെങ്കി നമ്ക്കൊരു മര്യാദക്ക് ഒരു സെൽത്ത് പോലും പോവാം കയ്യൂലല്ലോ.
ഇല്ല്യ സമാധാനണ്ടാവില്യ.
ആഹ്.
നമ്മള് ഭക്ഷണം കഴിച്ചില്ലേലും ഇവര്ക്ക് കൊടുക്കണ്ടേ.
ആഹ് വീട്ടില് തറവാട്ട്ലിണ്ട് ആട് കൊറേ ആട്ണ്ട്.
ആട് പിന്നിം രസാണ്. പോത്തിനെക്കെ വളർത്തിണെ നല്ല റിസ്ക്ക്ണ്ടാവും.
ആഹ് പോത്തിപ്പ വിറ്റ്ട്ടോ പോത്ത്ണ്ടായ്ര്ന്നു പോത്ത്. ഇപ്പയീ ഈ ഉം സമയായപ്പ വിറ്റ്. പക്ഷെ ഞാ പറയാണെങ്കി ചെറിയ പ ചെറിയ വെലക്ക് പോത്തിനെ വാങ്ങേര്ക്കും ആഹ്സമയത്ത്. കുഞ്ഞായ്ര്ക്ക്വല്ലോ.
പിന്നെ അതിങ്ങ്ട്ട് ടൈമ്ട്ത്തിട്ടായാലും. ആഹ് കൊടുക്കുമ്പോ അത്യാവശ്യം നമുക്ക് ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്ക്ക് കിട്ടും. ഒരു എമൗണ്ട്ണ്ടാവും.
ആഹ്, പണിയാണ്ല്ലേ? നല്ല പണിയാണ് എന്താ കൊറച്ചൊന്നല്ല അടവ്. ഇപ്പൊ പുല്ല്, വെള്ളം ഉം ഒക്കെ കൊടുക്കണ്ടേ?
ആഹ് എന്തോരു ബുദ്ധിമുട്ടാ. വെള്ളന്നർഞ്ഞ ന അമ്മള വീട്ടിലുള്ള വെള്ളൊന്നും തെകയൂലല്ലോ? വീട്ടില് പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഈ വേ ആഹ്. എല്ലാം ഒണങ്ങിപ്പോണ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും.
ആഹ് വേനൽക്കൊക്കെല്ലേ വേനൽകാലത്തൊക്കെ? ഇൻക്ക് പേടിയാണ് പോത്തിനെയൊക്കെ. ഇപ്പൊ കാരണം ഒരൂസം ഞാൻ സ്കൂളില് പോണ സമയത്ത്.
ആഹ്
ഇതൊന്നും ചെയ്തിട്ടന്നുല്ല. അയിന് ആഹ് ഞങ്ങളൊക്കന്ന് നടന്നിട്ടേന്നു കൊർച്ച് പോവാനൊള്ളൂ നടന്നി ട്ടന്നിട്ട് ഞങ്ങള് പോണ സമയത്ത് എല്ലാരുണ്ടാവും. ഒരു കാക്കണ്ടാവും. ഒരു വയസ്സായ ഒരു കാക്ക അങ്ങനെ പോത്തിനേയും പശൂനേയും കൊണ്ട് ഇങ്ങനെ നടക്ക്ണ്ടാവും. ഇ ട്ട് എന്താ ഇത്ങ്ങനെ കൊണ്ടടക്കാണ്. ഇൻക്കാണെങ്കി ഇത് ഇതമ്മള് ഇൻക്ക് ഇങ്ങൻത്തെ കാ പോത്തിനൊക്കെ കാണുമ്പോ പേടിയാട്ടോ ഞമ്മളെ കുത്തോ കുത്തോന്ന്ള്ള പേടിയേന്നു. അപ്പൊ മാറി നടന്നതാണ് ഞാന് അയില് പിന്നാലെ കൂടി ഇന്നിട്ട് വീണൊക്കെ ചെയ്ത് ആഹ് ആഹ് കൊർച്ച്ങ്ങ്ട് വന്നേ. അപ്പയാള് പറഞ്ഞു ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യ യ്യൂല്ല പേടിക്കണ്ടാന്ന് പറഞ്ഞു വീണ് വീണ് മുറിയൊക്കായി പിന്നെ ഇൻക്ക് പിന്നെ ആ പിന്നെ അയിലേറെ പേടിയായി ഇതിനെ കാണുമ്പോ ഇൻക്ക് അങ്ങൻത്തെ സാനത്തിനെ കാണ്ണെ ഭയങ്കര പേടിയ ഞാൻ വേറെ മാറി നടക്കും.
ആഹ് ഈ ചൊവപ്പ് ഡ്രസ്സ് ഇട്ടാലൊക്കെ അങ്ങനെ ഒക്കെ പറയ്ണ കേക്കല് ഇല്ലേ ചുവപ്പ് ഡ്രെസ് ഇടാൻ പാടില്ലാന്നൊക്കെ ആഹ് അങ്ങനെന്നും ഇല്ലട്ടോ അല്ല അങ്ങനെയൊന്നും ഇണ്ടാവൂല ട്ടോ പറയാ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല ഈ ചുവപ്പ് ഡ്രെസ്സിട്ടാല് ഉം
ഈ നിന്ന നോക്ക്ണ ആളെ കാണാന് ഒരു വയസ്സായൊരു കാക്കേണ് അയാളെക്കൊണ്ട് അയിനെ നിയന്ത്രിക്കാൻ കഴയ്യൂലാന്ന് തോന്നി.
അത് ശരിയാ അപ്പം പേടിയാവും.
പേടിആയിഅയില് പിന്നെ ഞാന് ഓടി ഇൻ ഇൻക്ക് മാത്രേ പേടിണ്ടാ ആ ഓട്ടത്തില് ഞാൻ വീഴും ചയ്ത് അതാ സംഭവിച്ചത്. അല്ലാതെ അ ഇന്നെ ഇങ്ങട് കാട്ടാം വന്ന തല്ല
അ ആഹ് പിന്നെ ഇനി എൻ എപ്പ പോത്തിനെ കണ്ടാലും പേടി ആയിര്ക്കും.
ആഹ് പിന്നെ ഞമ്മള് ഞമ്മള് ആഹ് ഞമ്മള് ഓട്ണത് കാണുമ്പോ ഓലും ഓടൂല്ലേ അങ്ങനെ ആണല്ലോ
അത് ചെല കോയിക്കളൊക്കെ ഉണ്ടല്ലോ
ആഹ് ചെല കോയ്ക്കളൊക്കെണ്ടങ്ങനെ കൊത്ത്ണ കോയ്ക്കളക്കെണ്ട്. അപ്പൊ അങ്ങനെ പേടിയായി പിന്നെ. അപ്പൊ ഇൻക്ക് തോന്ന്ണ് അങ്ങനെ എല്ലാത്തിനെയും വളർത്താനും ഇതിനൊക്കെ ഇഷ്ടള്ള ഒരാളാണ്ന്ന് തോന്നുണൂല്ലേ
ഉം ഇന്നെയും അങ്ങനൊരു കോയി കൊത്ത
അ ആഹ് കോയ്ക്കള്ല്ലേ ചെല കോയ്ക്കള്ണ്ട് അങ്ങനെ അതെന്താ വേറെ ടൈപ്പ് കോയ്ക്കള്ണ്ടല്ലോ പൊർത്ത്ന്നൊക്കെ കൊണ്ട് വരുന്ന അങ്ങൻത്തെ ടൈപ്പ് ഞമ്മളെ സാധാ നാട്ടില്ള്ള കോയ്ക്കളോന്നും ചെയ്യൊന്നുല്ല
ആഹ് അത് ശരിയാ. അതേപോലെ ഇപ്പൊ പൊരുന്തിയ കോയിക്കളില്ലേ മുട്ടൊക്കെ വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടായ
ആ അയ് അയിന്റെ ഓലെടുത്ത്ക്ക് പോവാൻ എനിക്ക് പേടിയാണ്
ആ അ ഞാനും അത് ആ ഭാഗത്തേക്കേ നോക്കൂല അങ്ങനെ ഇവിടുത്തെ കോഴി ക്കള് കുറെ എണ്ണം ഏ കൂട്ടില് ആക്കൂല രാ ഏ വൈകുന്നേരം ഇൻക്ക് പേടിയാണ് അങ്ങനെ കോഴിക്കളൊക്കെ കൊറേ പോയി ഉം ഇന്നോട് പറയും ഇന്റെ ഹസ് ബൻഡ് പറയലാ ഈ കോയിക്കളെ കൊല്ലലാണ്ന്ന്.
പേടിയരി അപ്പൊ ഇൻക്ക് തോന്നും ആ കുട്ട്യളെ എടുത്തുംമ്പോര് അമ്മളെ എടുത്ത്ക്കാണ്ട് വെരും
ആഹ് അ ഐറ്റിങ്ങള് അത് ഐറ്റിങ്ങള് കാട്ട്ണെ കാണുമ്പോന്നെ മ്മക്ക് പേടിയാവൊല്ലോ.
പേടിയാവും അതാണ് പക്ഷെ ഒന്നും ചെയ്യൂല അ ഇപ്പോളൊന്നും ചെയ്യൂല. അമ്മക്ക് തോന്നും ഞമ്മളെ എട്ത്തിക്ക് കൊത്താൻ വെരാ തോന്നും അതാണ് പ്രശ്നം.
ക്ഷെ ചെല കോയ്ക്കള് പൊരുന്തി വന്ന കോയ്ക്കള് പറന്ന് കൊത്ത്ണൊക്കെ കണ്ടീല്ലേ?
ചെലതുണ്ട് ചലത് ഇവിടത്തെന്നും ങ്ങനെ ചെല്ലു ഇൻക്ക് പേടിയാണ് ട്ടോ ചെറീയെ കുട്ട്യാളാവുംമ്പോ ഇവര്ക്ക് കൂട്ടിക്കേറാൻ കയ്യൂലല്ലോ. ന്നട്ട് അങ്ങനെ കരയും ഇണ്ടാവുംന്നിട്ട് ഞാ ഉമ്മാനെ വിളി ഉമ്മാ കോഴിക്കള് കരയുണ് പറയും. ഉമ്മ പോയി ഇട്തോക്കുംമ്പോ ഒരു കൊയപ്പൂല്ല.
ആഹ് പിന്നെ ചെറിയ കോയി കുഞ്ഞുങ്ങളെ പിടിക്കാനും കയ്യൂല.
കോയി കുട്ട്യാളെ എനിക്കിഷ്ടാട്ടോ ചെറിയ കുട്ട്യളെ എടുക്കണൊക്കെ പക്ഷെ എന്തൊയ്ച്ചാല് ഇടുത്താ കോയില്ലെങ്കി ഇടുക്കാനൊക്കെ ഇഷ്ടാണ്. കോയിണ്ടാവുമ്പോ കോയി കൊത്തൂലേ?
ആഹ് ഇപ്പത്തെ ആൾക്കാർ ക്കൊന്നും ഇപ്പത്തെ ജനറേഷനൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റുന്ന് തോന്നണില്ല.
അതന്നെ പറഞ്ഞത് പേടിയാണ് ഒന്നാമത് വേറൊന്നുല്ല
ആ പേടിയാണ് അങ്ങനെയൊക്കെ പിന്നെ ആഹ് എന്നാ ശെരി.